കേക്കാൻ പറ്റുന്നോ
ആ കേക്കാൻ പറ്റ്ന്ന്
ക്കുന്ന വീട്ടില്
ആ സുഗായിട്ട് ഇരിക്കുന്നു അവിടെ എങ്ങനൊണ്ട്
ഇവിടെയും കുഴപ്പല്ല എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു പിന്നെ മഴയല്ലേ ഭയങ്കര മഴ
ഉ ഇവിടെ രണ്ടു ദിവസായിട്ട് മഴയൊന്നുംല്ല
ആഹ് ഇന്ന് കൊ കുറവുണ്ടായിരുന്നു മഴ രാവിലെ നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഭയങ്കര മഴ ആയിരിക്കുംന്ന് പക്ഷെ പെയ്തില്ല ഇതുവരെ
ഇവിടെ മഴക്കോളൊന്നും ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു രാത്രിയായപ്പ ചെറുതായിട്ട് മങ്ങി നിന്ന് പക്ഷെ ഇപ്പം മഴയൊന്നു ഇല്ല നല്ല അന്തരീക്ഷം നല്ല കാറ്റക്കെ ഉണ്ട് മറ്റേ ചൂട് കുറഞ്ഞ ആ ഒര് ഇതങ്ങ് മാറി ഇപ്പൊ നല്ല കാറ്റും ഇപ്പൊ നല്ല സമാധാനണ്ട്
ആ കഴിഞ്ഞ രണ്ടു മാസം ഭയങ്കര ചൂടല്ലായിരുന്നോ സഹിക്കാൻ പറ്റാത്ത ചൂടല്ലായിരുന്നോ ഇപ്പ മഴ പെയ്തപ്പോ എല്ലാർക്കും ആശ്വാസവാ
മഴയില്ലേൽ ഇപ്പൊ ഒരു തണുപ്പുണ്ട് എപ്പഴും മറ്റേ പഴയ കണക്ക് അങ്ങനെ ചൂടില്ല മറ്റേത് ഇരുപത്തിനാല് മണിക്കൂറും ആവിയല്ലായിരുന്നോ ഫാൻ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇപ്പൊ വലിയ കുഴപ്പ ഇല്ല ഇപ്പൊ നമുക്ക് ആ തണുപ്പുണ്ട് ചെറിയ നമുക കായാലും ഒരു തണുപ്പ് ഉണ്ട്
ഉം അതെ ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ സമയയായില്ലല്ലോ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കേ ഫുഡ് കഴിക്കത്തുള്ളൂ രാത്രി അവിടെ എങ്ങനെ നിങ്ങളെല്ലാരും നേരത്തെ കഴിക്കുവോ വോ രാത്രിയില്
ഇല്ല ഇല്ല ഇന്നും ഞങ്ങളും എട്ട് ഒമ്പത് മണിയൊക്കെ ആവും കൊച്ച് ഉറങ്ങീട്ടൊക്കെ കഴിക്കാന്ന് വിചാരിക്കും ഇപ്പ എന്തായാലും ഉറങ്ങുന്നു
ആ ഇപ്പൊ തണുപ്പൊക്കെ ആയതോണ്ട് കൊച്ചിനും ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും മറ്റേത് ചൂടത്ത് കൊ ച്ച്ങ്ങളൊന്നും ഉറങ്ങത്തില്ലല്ലോ
ആ ഇല്ല ഭയങ്കര നിർബന്ധൊക്കെ ആയിരുന്നു ഫാൻ വേണം അന്നേരം ഫാൻ ഇല്ലെങ്കി ഉറങ്ങത്തില്ല ഭയങ്കര ചൂട് നമ്മുക്ക് തന്നെ സഹിക്കാൻ മയ്യ അപ്പൊ കൊച്ചു കൊച്ചുങ്ങടെ അവസ്ഥ എന്തു ആരിക്കും അങ്ങനെ അവനും ഭയങ്കര നിർബന്ധംക്കെ ആയിരുന്നു ഇപ്പൊ കൊഴപ്പല്ല ഇപ്പ ഉറങ്ങിക്കോളൂ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഉറക്കി വെച്ചതേ ഉള്ളൂ കുറച്ചുനേരായി
ഉം അത് മാത്രല്ലേ ഈ മഴ ക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണെങ്കില് ഈ തുണിയൊക്കെ ഉണങ്ങിട പ്രത്യേകിച്ച് കൊച്ചുങ്ങൾക്കൊക്കെ ദിവസം ഒരുപാട് ഡ്രസ്സ് വേണ്ടേ അപ്പൊ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടല്ലേ
ആ തുണി ഉണങ്ങാൻ ഭയങ്കര പാടായിരുന്നു നമ്മള് പിന്നെ സൈഡിലൊക്കെ ഇട്ട് ഉണക്കും ഫാനിന്റെടിയിലൊക്കെ ഇട്ടായിരുന്നു ഉണക്കുന്നെ അതാണെങ്കി ഫാനിന്റടിയിലൊക്കെ ഇട്ട്ന്ന ഒരുമാതിരി സ് ആ സ്മെല്ലല്ലേ നമുക്ക് പിടിക്കത്തില്ല അപ്പൊ കൊച്ചുങ്ങക്കൊക്കെ ആണെങ്കി നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി ഉടുപ്പൊക്കെ ഇട്ട് വേണ്ടി ഇട്ട് കൊടുക്കാൻ ഉം അപ്പൊ അതിന്റെക്കെ പാടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴ ആയിരുന്നപ്പൊ ആ വെയിലത്ത് നല്ലോണ്ണം എല്ലാം ഒണങ്ങി കിട്ടിയനെ ആ അപ്പൊ നമ്മള് ശരിക്കും മഴ വന്നാ മതിയായിരുന്നുന്ന് മഴ വരുമ്പോൾ തോന്നു അയ്യോ വേണ്ട വെയില് തന്നെ മതിയായിരുന്നു ഇച്ചിരി ഫാൻ ഇട്ടോണ്ടായാലും അകത്തിരിക്കാലോ ഉണങ്ങത്തില്ല മിറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങ് ചെളിയും നമക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഇങ്ങനെ മഴയും വെയിലൂടൊക്കെ രണ്ടും ഒരേപോലൊക്കെ നിന്നായിരുന്നേ സമാധാനം ഉണ്ടായിരുന്നു.
ഉം നമ്മള് ഉം വെയി ലാന്നേ വെലിനെ കുറ്റം പറയും. മഴയാന്നേ മഴ മഴയെകുറ്റം പറയും. എന്നാ രണ്ടിനും അതിന്റേതായ ബുദ്ധിമു ണ്ട് വെയിലും വന്നാ നമുക്ക് ആവി എടുത്തിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ എഴജന്തുക്കൾ ആ എഴജന്തുക്കൾ കാരണം നമുക്ക് പേടിയ. മഴ ന്നാതതിനെക്കാട്ടി ബുദ്ധിമുട്ട് മിറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അസുഖങ്ങങ്ങള് കൊതുക്, ഈച്ച, ഇതെല്ലാം
ആ അതാണ് ആ ആ മഴ വെയില് സമയത്ത് മറ്റേ എല്ലായിടത്തും പാമ്പ് കടിയേറ്റ് മരിച്ചു. ഏഴജന്തുക്കൾ കാരണം വലിയ ശല്യം ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ പേടിയായിരുന്നു ഇപ്പൊ മഴക്കാല ആയപ്പോ എന്തുവാ അസുഖങ്ങള്. എന്തൊക്കെ അസുഖങ്ങളാ ഷിഗല്ല പിന്നെ പലതരം പനികള് അത് ഇത് അപ്പൊ അതിനൊ ക്കാട്ടി ബുദ്ധിമുട്ടായി. അതാണ് കുഴപ്പം മഴ വന്നാലും വെയില് വന്നാലും രണ്ടും കണക്കാ.
അതാ എങ്ങനെ വന്നാലും ഏത് വന്നാലും നമുക്ക് ബുദ്ധിമുട്ടാ.
ഉം. നമ്മൾ ഒരെണ്ണം വരുമ്പോ ആ വെള്ളം ഇല്ലാരന്ന്. നനച്ച് മഴ രണ്ട് മൂന്ന് ദിവസം അടുപ്പി ച്ച് പെയ്തപ്പോഴത്തേക്ക് കിണറിലൊക്കെ നല്ല വെള്ളം ആയി. ഇപ്പൊ കുഴപ്പ ഇല്ല വെള്ളത്തിലൊന്നും ഇപ്പൊ കുഴ പ്പ ഇല്ല. ഇപ്പൊ തണുപ്പുണ്ട് നമുക്ക് അപ്പൊ ഒരു സ് ഇതൊണ്ട്.
സത്യം പറഞ്ഞാൽ ഇനിയിപ്പ അങ്ങോട്ട് ഉം ഇനിയിപ്പ അങ്ങോട്ട് ഭയങ്കര മഴയായിരിക്കും അന്നേരം ഈ മലയോര മേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് അവര് സത്യം പറഞ്ഞാൽ ജീവൻ കൈയിപ്പിടിച്ചായിരിക്കും ജീവിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതുള്ള ട് ത്തെ
അന്ന് തന്നെ കണ്ടല്ലായിരുന്നോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത രാത്രിയിലൊക്കെ പെട്ടെന്നല്ലായിരുന്നോ. അപ്പം നമുക്കും അറിയത്തില്ല നമ്മളിങ്ങനെ സമാധാനത്തി ഇരിക്കും വീട്ടി കുറച്ച് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പഴായിരിക്കും അതിന്റെ വെഷമം അറിയുന്നത്. അപ്പം നമ്മളിപ്പ ഇവിടെ സമാധാനത്തിരി ക്കിന്നെ എന്തുവാന്നോ? ഒന്നും അറിയാതെ. ഇപ്പം മഴയെ മഴ ഇനി അങ്ങോട്ട് വ രുമ്പം നമുക്കൊരാശ്വാസാ വെള്ളം കിട്ടി അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളെക്കാട്ടി ദുരിതം അനുഭവിക്കുന്ന കുറേ പേര് ണ്ടീ മഴ കാരണം. അതാണ് ഏറ്റവും വലിയ കുഴ
ഉം. നമ്മക്ക് മഴ പെയ്താ തുണി ഉണങ്ങത്തില്ലാ പിന്നെ കറണ്ട് പോകും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ പറയും മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങോട്ടൊക്കെ ഉള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവര് ഭയങ്കര ബുദ്ധിമുട്ടിയ ജീവിക്കുന്നേ. അത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊ ന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
ആ അത് സത്യവാ. ന നമ്മള് വിചാ രിക്കും ഉയ്യോ ഒരു ഇച്ചിരി മഴ പെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു അസ്വസ്ഥതവരുമ്പോഴേ പറയോ നശിച്ച മഴ എങ്ങനെങ്കിലും അങ്ങ് തീർന്നാ മതിയായിരുന്നു. വെയില് വന്നാലും അതേ കണക്ക് നമ്മുക്ക് നമ്മളെ കാര്യം മാ കാര്യം പിന്നെ അവർക്കൊരു വിഷമം വരുമ്പഴായിരിക്കും നമ്മൾ ഓർക്കുന്നേ അയ്യോ അവരങ്ങനെ അവരന്ന് അത്ര അനുഭവിക്കുവാണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് നമ്മള് നമ്മളിപ്പോ ഒന്നും അറിയാതെ ഇവിടെ ഇരിക്കുന്നോണ്ട് കുഴപ്പ വില്ല.
അതാ സത്യം. ഈ മഴയത്തൊക്കെ കുഞ്ഞിനെഎങ്ങനെയാ? ഈ തുണിയൊക്കെ ഒണങ്ങ മ്പ ഡയപ്രാന്നോ വെക്കുന്ന
ആഹ് ഇപ്പടൈപ്പറ വെക്കുന്ന നമ്മൾ ആദ്യ തുണിയാരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് പക്ഷെ അത് തുണി ഒണങ്ങാതാമ്പോഴേ ഭയങ്കര പാട് കഴവിയിട്ടാല എല്ലാം കൂടെ മുറിക്കാത്ത എല്ലാം കൂടെ വാരിയിട്ടാലും അവിടെ മുറി മൊത്തം ഒരു സ്മെല്ലും പിന്നെ തുണി ഉണങ്ങത്തി അതിന് വാ ഒ തിരി സ്മെല്ലും എല്ലാം കൂടെ ആവുമ്പോ ഭയങ്കര പാടാ അതുകൊണ്ട് ഇപ്പൊ കുറച്ച കായിട്ട് ഡൈപ്പർ തന്നെ ഇടുന്നത് അതാമ്പോ അതാമ്പോ നമു വല്യ കൊഴപ്പില്ല അതും കത്തിക്കാനൊക്കെ ഭയങ്കര പാടാ മഴയൊക്കെ ആയി കഴിഞ്ഞ എവിടെയെങ്കിലൊക്കെ അതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റി വെച്ചി അത് അവസാനം കത്തിക്കും അതിനകത്ത് ജെെല്ലെല്ലാം മാറ്റിട്ടേ പ്ലാസ്റ്റിക് മാത്രം കവറൽ അങ്ങാനെ ഇ ട്ടി ട്ട് വെയിൽ ആമ്പോ ന കത്തിക്കും അതേ നടക്കത്തോുള്ളൂ അല്ലാതെ അവിടെ അല്ലെങ്കി അത് മണ്ണിൽ എവിടെെങ്കിലുംഴിച്ചുടിയോ അങ്ങനെ എന്തെലും ചെയ്യണം
ഉം പക്ഷേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഈ ഹരിതകർമ്മ സേന ക്കാരൊക്കെ വരുല്ലോ അപ്പോൾ അതിൽ വെച്ചിരുന്ന് അവര അത് കളക്ട് ചെയ്ത് കൊണ്ട് പോും
ആഹ് ഇപ്പൊ അങ്ങനാ ചെയ്യുന്നത് അതി രണ്ടാക്കും ആ ജെല്ലെല്ലാംങ് മാറ്റിയിട്ട് ആ പ്ലാസ്റ്റിക് ഒരു കവർ ഇട്ട് വെക്കും നമ്മള് പിന്നെ വെതത്ത് കത്തിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവര് വരുന്ന ആ ഹരിതകർമ്മ സേന വരുമ്പോ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഈ മണ്ണിനകത്തിട്ട് അത് മൊത്തത്തി ഒരുമിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം കെ റി പൊങ്ങി ഭയങ്കര ഇതാ നമ്മുക്ക് ഇവിടെല്ലാം അഴുക്കാവും അതുകൊണ്ട് ഇപ്പ അങ്ങനാ ചെയ്യുന്ന മഴയ മഴയയലാം പറയാക്കത്തില്ല എപ്പഴാ മഴ പെയ്യുന്നീ മുറ്റതൊക്കെ ഇട്ടിരുന്നാല് അപ്പൊ ഞാൻ അത് രണ്ടും രണ്ടാക്കിട്ട് ഇങ്ങനെ കവറിലൊക്കെ ഇട്ട് വെക്കും അതിന്റെ പ്ലാസ്റ്റിക്
ഉം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ചിലർ പറയും ഡായപ്പർ ഒരുപാട് ഉപയോഗിക്കുന്ന നല്ലതല്ലന്ന് പറയും അപ്പൊ തുണി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതല്ലേ
ആ അത നല്ലതാ പക്ഷെ ഡൈപ്പർ മ്മ മഴയൊക്കെ ആുമ്പോ നമുക്കും ദുരിതമാ കൊച്ചുങ്ങൾക്കും അത് ഭയങ്കരി ഇാ അവരില്ല വെള്ളം ഒന്നാമത് നനവ മൂത്രമ ഒക്കെ ഒഴിക്കുമ്പോത്തേക്ക് ആ നനവകുമ ത്തേക്ക് ഭയങ്കര പാട അവർക്ക് ഉറങ്ങാനൊക്കെ അവർക്ക് അസ്വസ്ഥതയ അപ്പ ൈപ്പർ ഇടുന്നത ആായിരിക്കും നല്ലത് അതുകൊണ്ട ഇപ്പൊ ഡൈപ്പർ ഇടുന്നത് ആ പിന്നെ അവർക്കും പാടായിരിക്കത്തില്ലോ അവർക്കും ഉറക്കം കിട്ടത്തില്ല തണുപ്പൊക്കെ ആയിക്ക കഴിഞ്ഞാ അതിനേയും കൂടെ അവരുടെ ഉറക്കവും പോം പിള്ളേർ പിന്നെ ഭയങ്കര ഇതായിരിക്കും അവര് ഉറങ്ങത്തൊന്നുല്ല അതിന്റെ അസ്വസ്ഥതാരണ ഡടൈപ്പ്റിൊട്ട് കൊടുക്കുന്നുഅതാമ്പോ വല്ിയ കുഴപ്പ ഇില്ല ഇപ്പം ഇപ്പൊ ഉറങ്ങുന്നൊണ്ട് വല്യ കുഴപ്പൊന്നുല്ല ആ പിന്നെ എന്തൊക്കെണ്ട് ഹലോ ഹലോ